ആഹ്, കേൾക്ണില്ലേ?
ആഹ്, ണ്ട്, ണ്ട്, എന്ത പരിവാടി? ചായ യുടിച്ചോ?
ആഹ്, മഴ ണ്ടോ?
മഴ ഇല്ലല്ലോ. ന്ന് മഴ ല്ലല്ലോ?
ഏ, ന്നാ വിടെതാ പെയ്യലൊടുങ്ങി. ഞാ പലക്കിയിട്ടൊക്കെ പുറത്തേനി കൊർ ച്ചൊന്ന് കൊണ്ടു ചാറ്റല്, ന്നതന്നെ ഉണ ഉണക്ക്. ന്ന് വെയില് കണ്ട് പൊർത്ക് ട്ടതൈന് സാധാരണ ഞാൻ കോണിന്റെ അടിയിലേന് ചിക്കല് ണ്ടായ്ന്. ഉം
ണ്ട്പ്പ നന്ഞ ഒണ്ങ്യ അതന്നെ, അതൊരു പണ്യവും മഴക്കാൽത്ത്.
ഇപ്പം മഴ യ്യിണ്ടോ ർഞ്ഞാണ്ട് ഒക്കെപ്പാ ടെ പൊറത്തു പോയിണ്ട്, കുളിച്ചാന് മയത്ത് കുൾച്ചാന്. ഓൽക്ക്പ്പ അ ഒരു രസാണല്ലോ.
ആഹ ആഹ ഓര്ക്ക് അങ്ങനെ ശീല ണ്ടോ?
ആ ഞാൻഎട്ക്കട് ങ്ങനെ മഴ ഒളിച്ചണ്ട് കാരണം നല്ലാണല്ലോ വസ്റ്റത്തെ മഴൊന്നും കൊള്ളിച്ചൂല. എപ്പ എപ്പോളെ ങ്കിലൊക്ക ങ്ങനെ നല്ലോണം പെയ്യാണെന്നുണ്ടെങ്കില് ഇടിയൊന്നും ഇല്ലെങ്കിലൊക്കെ. ഞാനും കൾചും ഓലപ്പരം. ഹ്, ഹ്, ഹ് ബാർപ്പിന്റെ മോൾള് എറിയാണ്ട് മഴ നല്ലം പെയ്യുമ്പോ.
അസുഖൊന്നും വരൂല കാരണം മറ്റ് ചെറിയ ചാറ്റല് ള്ളുമ്പോത്തിന് ജൽ ദോഷും പനിം വരും.
ചെല്പം പനി വരും. ഞാൻ മോൾ ള്. ടിച്ചു വരാനൊക്കെണ്ടാവുമ്പോ മയത്തൊക്കെങ്ങനെ കേറിയാണ്ട് വോയ് എടച്ചരല്ല ന്നാൽ പിന്നെ നമമ്മക്കൊര് ന്റർടൈൻമെന്റ് ആകും ചെയ്യും മഴ ഒള്ളും ചെയ്യ.. ഹസ്ബന്റ ണ്ടെങ്കി ചീത്തറിം മഴ ണ്ടാല്. പൂതിയട് തീരുംന്നറഞ്ഞാണ്ട് കൊറെ പറയും. ഹും ഹും ഹും ഞമ്മക്ക്പ്പ അതൊരു ഭൂത്യല്ലേ?
ചലക്കും
ആഹ് ആഹ് ആഹ് ആഹ് മയൊണ്ട് അലക്കാനൊരു പ്രത്യേക രസാലേ. ഹ് കുൾച്ചാന് ള്ളതാവുമ്പോ. ഉം ആഹ്.
മെഹ് താരാണ്.
ഹെ, ങ്ങള് ഇങ്ങനെ പിന്നെ മയത്തൊക്കെ ട്രിപ്പ് പോവാൻ താല്പര്യംണ്ടോ ബൈക്മലൊക്കെ.
അതെ അഒക്കെ ഇഷ്ടാണ്. ക്ഷേ മക്കള് ണ്ടാമ്പോൾ പറ്റൂല.
അതെ, സിംഗിള യിട്ട് പോണം ഹസ്ബൻഡ് നാട്ടിലുണ്ടോ.
ഇല്യ, സ്ബൻഡ് ഇല്യ.
എ, ഗൾഫിലാ ല്ലേ?
ഉം, വേറെ ന്ത പിന്നെ. ഞ്ഞിപ്പ നാളെ വർക്കുകളൊക്കെ മ്പാടുണ്ടാവുല്ലോ സ്കൂൾത്തും മദ്റസ്ത്തുക്കെ.
ആഹ് അത്ണ്ടാവും.
വിട്ടീല്ലേ ഗ്രൂപ്പില്.
ഗ്രൂപ്പില് അത് അപ്പം ചെയ്ത് വിട്ടൊട് ത്തു ബഷീറിന്റെ പാത്തുമ്മാനീം തൊക്കെ.
ആഹ്, അത് ങ്ങള് എന്ത ചെയ്ത് ചാറ്റ് ജി പി ട്ടി ആക്കിയ.
അല്ല ഞാൻ ന്താട്ടി ഞങ്ങടെ വിടെ ഇപ്പാന്റെ ഇമ്മണ്ട്. ഓര പ്പായു പിന്നെ ഒരു തുണി സപ്പറേറ്റ് തുണി ഉടുത്ത്. ഇല്യ അത് തന്നെ. അ ഇത്രക്ക് തോന്നില്ല. തു ചെറുതായിട്ട് ഇൻഷേഡാക്കിട്ട്. പിന്നെ, ഒന്ന് ഒന്ന് അ താത്തിട്ട് കൊടുത്ത് പിന്നെ എന്നിട്ട് അല പിടിച്ചിരിക്ക പോടം ന്തിട്ട്. പിന്നെ, ചാറ്റ് ജീ ബി നോട് പറഞ് അപ്പൊ ഒരു ആടിനീം കൂടി. എ പ്പൊ ആഡെയ്തു. ഹു ഹു ഹു ഹു ഹും. ആഹ്, ഇല്ല ല്ല പിന്നെ കുട്ടിയക്ക് പേടിയല്ലേ? കുട്യക്ക് പേടിയല്ലേ. ഇല്യ പശേ ഓര് വല്യ തില് പറയും.
ഏ ഞങ്ങൾതങ്ങനെ വ്ട്ടൊട് ത്ത്ട്ടൊന്നുല്ല, ക്റു ചെലരൊക്കെ ങ്ങനെ വ്ട്ട്ണ്. എവിടെപ്പയ്നൊക്കെ നേരം. ഓലൊര് ഒര്ക്കി മാറ്റിണ്ടാക്കി യമ്മളെ തിൽ ന കൂലയ്റ്റള് ന്നെ മക്കക്കൊക്കവ് അങ്ങനക്കോരോ- ചെയ്ത്
രസ ആഹ ഓ ഓർമ്മണ്ടാവും പിന്നെ ആ ത് ന്തിനാ ചെയ്തന്ന്. കോൽക്കു അറിയാലോ.
ആഹ്. നാളെഞ്ഞ്പ്പ ന്തേങ്കിലൊക്കെ പരിപാടികൾ ണ്ടാവും കൊർച്ചയ് ഞാ ടീച്ചർ വിടാ മതി എന്തെിലും വർക്ക് പോസ്റ്ററ്ണ്ടാ- ക്കാനോ എന്തെലും സ്റ്റോറി ണ്ടാക്കാനോക്കെ ണ്ടാവു മാണെങ്കില്.
ത്പ്പന്തോ ന്ന്ണ്ടായിനല്ലോ ആ വായ
പോ വായനാദിനത്തിന്റന്നാ പിന്നെ ത്ണ്ടയ്നി ജല വാ ട്ടർഡേന്റന്ന് ണ്ടനി.
ആഹ് അതിന് അന്നുണ്ടായിനി പിന്നെ വേറെന്താ ഒന്നും കൂടിണ്ട് പട്ത്തൊന്നും വേറെന്താ ഒന്നൂടിണ്ട്. എന്തൻ കോർമല്യ. എന്നുതന്നേണ് എവടെ ജ് ന്നെ ആഹ് ലെഹരിന്റെ. ലഹരിന്റത് ആ അത്ൻ്റെ
ആ അത് ണ്ടായിട്ടില്ല, ഞ് ണ്ടായി നൊറില ഞാ കൺ ന്റെ സ്രദ്ധേൽ പെട്ടില്ല.
ഉമ്മപ്പട്ത്ത് എന്നാ ആ ഇരുവത്തി എത്രാന്തിയേനി കൈഞ്ഞ മാസം. ശ് ആ ല്ല ഇത്പ്പോ ജൂലൈ അല്ലേ ജൂണ്ല്.
തൊട്ങ്ങിട്ടേള്ളു.
ആഹ് ആഹ്.
ആഹ് ആഹ് ജൂലായീല് എന്താ മയ കൊറവാണ് ന്നാ വിചാരിചീനെ പ്പമയങ്ങനെ. ലെസീച്ചെ തൊടങ്ങ്ണ്ട്ലെ?
മഴ തൊടങ്ങ്ണ് ണ്ട് മഴ പെയ്തോട്ടെ കൊർച്ചൊക്കാണ.
ആഹ് മയ വേണം, അല്ലെങ്കി വെള്ളം ശെന്ന് കയ്ഞ്ഞ റാ ശൊക്കെ- ഇവ്ട്ത്തെ കെണർന്നൊക്കെ പാട്ടോണ്ട് മുക്കിയാ കിട്ടണത്ര വെള്ളം വന്നീനി ഇ ചെല ഏര്യേല് ഭയങ്കര ബുദ്ധിമുട്ടാവോയ് വെള്ളം. കേറ്യാണ്ട് വീട്കളിലൊക്കെ അങ്ങന്യാവും. പ്പമ്മക്കൊര്പൊ ന്റെ വീട്ട്ലില്ല പക്ഷെ ന്റെമ്മാന്റെ വീട്ട്ലൊ- ക്കെ നല്ലോണം വെള്ളം കേറും. മൂന്ന് വീട ട്പ്പിച്ച് മൂന്ന് വീട മൂന്ന് വീട്ട്ലും. വള്ളം കേറും. ആഹ് ന്നട്ട് ഓല് മുകൾക്ക് മാറ്റലാണ് സാധനങ്ങളൊക്കെ.
ഏയ് ആകതാവുലെ?
ആഹ് പക്ഷെ മുകൾക്ക് മാറ്റീട്ടും കാര്യല്ല, ചെലപ്പോ മുകൾക്കും. വെള്ള എത്തും അപ്പാകെ പണ്യ പിന്നെ എർക്കാനും പറ്റാത്തൊരു കോലാവും എവ്ട്ന്നും.
പ.
പാടണ്ട് പാടോണ്ട് പിന്നെരു മങ്കുയി അർഞ്ഞൊരു ത്ണ്ട്, പുയ പോലെ. ആഹ് അപ്പ അങ്ങനെ അവുട്ന്ന് വെള്ളം കേറും പാടത്ത്ക്ക്. പിന്നെ പാടത്ത്മ്മന്ന് റോട്ട്മ്മക്ക് കേറും. ഇപ്പ പിന്നെ റോഡ്- നല്ലോണം ഹെ ഹൈറ്റ് കൂട്ടി കൊർച്ച് മുകൾക്ക് ഹൈറ്റ് കൂട്ട്യപ്പം വെള്ളം കൂടല്. കൊറവ്ണ്ട് പ്പം.
ഓഹ്.
ഉം. തോണ്യക്കായിട്ട് മുറ്റത്തൂടെ തോണ്യായ്ട്ട് ങ്ങനെ പോവും.
ഉം ക ച്ച് സംഭവം രസാണ് ക്ഷെ അത് അവടെള്ളോര്ക്കത് ബുദ്ധിമുട്ടാണ് സംഭവം.
ഒക്ക രസം. കാണ് ണോൽക്ക് രസാണ്. അനുഭവിക്കുന്നോൽക്കല്ലേ. ആഹ് മ് ഓര്ന്ത്ക്യാമ്പിലൊ ക്കെ പോയി നിക്കലാ സ്കൂൾല് ക്യാമ്പില് പോയി ന്ക്കലൊക്കണ്ട്. ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വയസ്സായോരൊക്കെണ്ടാവുമ്പളും ആഹ് പിന്നെ ഇല്ല മ്മാന്റെമ്മല്ല ആഹ് നമ്മള് എ വേറെ പോയി നിന്നാലും വേറെ നിക് ന്ക്കാനൊക്കെ സ്ഥലണ്ടാവും പിന്നെ നമ്മളെ വീടിന്റെ അവസ്ഥണ് ആലോയ് ക്കുമ്പോ ഒന്നായ്ട്ട് മണ്ണ് കേറി മ് ഇവടെ ന്റെ ഇളച്ചന്മാരൊക്കെ വിക്കായന്റെ തില് ങ്ങനെ പ് പോവല്ണ്ട് ക്ലീനിങ്ങിനൊക്കെ അപ്പോല്ങ്ങനെ പറയും ഓരോ വീടൊക്കെ കാണുമ്പം മണ്ണൊക്കെങ്ങട്ട് ഒര് ഒരാളെകരത്തിലൊക്കെ ചെലപ്പോ മണ്ണ്ണ്ട്
ഏയ് അതൊക്കെ നന്നായി
ആഹ് കെയ്കി നന്നാക്കി ഓരത്രീം ക്ലീനാ എന്നാലുണ്ടാവല്ലോ ചെറിയോര്ത് മ് ഏറ്റവും ബുദ്ധിമുട്ട് നമ്മളെ ഈ സ്വിച്ച് ബോർഡിന്റൊക്കെ ഉള്ളിലൊക്കെ വള്ളം കേറ്യാണ്ടേയ് അതാണ് ഏറ്റവും എടങ്ങേറ് പിന്നെ കൊറച്ചീസത്തിന് ഷോ എർത്തിങ്ങ്ണ്ടാവും വയറിങ്ങ് ഇതാവും മോശവും പറയാം ഉള്ളിക്ക് വെള്ളം കിടന്നാണ്ടേ ഉം ഉം ചെലോട്ത്തൊക്കെ ഫ്രിഡ്ജ് അങ്ങനത്തെ പലേ സാധനങ്ങളും ന്റെ തറവാട് അങ്ങട്ട് അവ്ട് ഫ്ർഡ്ജൊക്കെ കേടന്നീനി
ആഹ് വെള്ളല്ലേ ആഹ് ഇൽ ഇല്ല ഇല്ലില്ല അങ്ങനെ ബുദ്ധിമു ത്രല്ല സ്ഥലല്ല ഓക്കെ
മ് ഞമ്മളിപ്പോര് മ് പിന്നെ ഒന്നില്ലെങ്കിൽ ഒന്ന്ള്ളെ വേറെണ്ടാവും ചെലർക്ക് കുന്നി മ മണ്ണിടിന പ്രശ്നങ്ങനായിരിക്കും ചിലർക്ക് വെള്ളം കയറുന്ന പ്രശ്നായിരിക്കും
ചെല്ലവർക്കും മ വേനൽക്കാലത്ത് വെള്ളം മില്ലാത്ത
വെള്ളല്ലാത്ത പ്രശ്നമായിരിക്കും ഞങ്ങൾക്ക് ഇപ്രാവശ്യം അങ്ങനെ വെള്ളമല്ലാതെ കുടിക്ക കിണറിലു മറ്റേ പൈപ്പ് വെള്ളം ഉണ്ടല്ലോ ജപ്പാൻ ജപ്പാൻകുടി വെള്ളം അത് ഉണ്ടേനി പൈപ്പിലേന് പിന്നെ കുയൽ കിണറും ഉണ്ടേനി അങ്ങനെ ആഹ് അതൊക്കെ ഇട്ടു ആ ഇണ്ടണ്ട്
ആഹ ആ ഇവിടെന്നും ഇല്ല ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം വരാൻ തുടങ്ങീട്ടില്ല വെച്ചു പോയിട്ട
ഏ വെള്ളം വരുണ്ട് പക്ഷേ നോക്കിയാണെങ്കിൽ മയത്താവുമ്പോ നമ്മുക്ക് വെറുതെ ബില്ല് കൊടുക്കലാവട്ടോ യൂസ് ചെയ്യാതെ ബില്ല കൊടുക്കണം ആഹ ആ കാരണം എന്തായാലും മിനിമം ചാർജ് കൊടുക്കണം നമ്മള് വെള്ളം യൂസ് ചെയ്താലും ഇല്ലെങ്കിലും മീറ്റർ വാടക എങ്ങനെ നൂറ്റിനാല്പത്തിനാല് നൂറ്റിനാല്പത്തി നാല് ഒക്കെ വരും ഞാൻപ്പം വ വെള്ളല്ലാതെ കുടുങ്ങിയപ്പോ നല്ലോണം യൂസ് ചെയ്തിട്ട് നക്ക് ഒരു നൂറ്റിനാല്പത്തിനാല ആയിട്ടുള്ളൂ കാരണം യൂസ് ചെയ്താലും അല്ലെങ്കിലും അത്രേ വരുള്ളൂ പൈസ ആഹ്
വെല്ലം ഉണ്ടാവൂല എപ്പോഴും
ആ വെള്ളം എന്നുംല്ല ഒന്നരട ഉണ്ടാവുള്ളൂ
ഏ ഉണ്ടാവുമ്പോ നല്ല
ആ ഉണ്ടാവുമ്പോ നല്ല ഉണ്ടാവും പിന്നെ ഈ ബ്ലീച്ചിംങ് അപ്പോ അ തുടക്കാനൊന്നും പറ്റൂല്ല കാരണം എൻ്റെ മാർബിൾ ആയൊണ്ട് ചിലപ്പം പോളിഷിങ് പോകും
പിന്നെ അതും അല്ല
ആ അയ് ശരിയാണ് മുടി കൊഴിച്ചില് നല്ലോണം ഉണ്ടാവും ഉം അപ്പൊ കിറ്റത്തെ വെള്ളം തന്നെ നമ്മൾ എടുക്കുള്ളൂ
അ ആ അല്ലെങ്കും കൊളക്കാൻ കിണറ്റത്തെ വെള്ളത്തി നൊക്കൂല ഈ കൊയലായാലും
ആ പക്ഷെ ഞങ്ങൊക്കെയാണി ഈ വേനല് കിണർത്ത വെള്ളം വറ്റിയല് നല്ല ചോയ വന്ന് ഒരു ചേറുംന്തൊക്ക ആയിട്ട് ഒരു ചോയ വന്ന് പിന്നെ ആളെ വിളിച്ച് ക്ലീൻ ആക്കിയാരപ്പം കൊഴപ്പല്ല നല്ല വെള്ളാട്ടൊ വരണേ
പിന്നെ ആ
മക്കളെ കിണർ നമ്മുടെ മുറ്റത്ത്ന്നെ ആയോണ്ട് ഓരോന്ന് കൊണ്ടോയിടും കളിപ്പാട്ടും അതുതൊക്കെ എന്നിട്ട് കാക്ക പറയുമ്പടെ മണ്ണിനാട്ടിം കൂടുതല് കിണറന്നാക്കണുന്ന ആൾ പറയു ഇബടെ മണ്ണിനാട്ടി കൂടുതല് കളിപ്പാട്ടും സാധനങ്ങളും ഉള്ളതറി കൊറെ അരിപ്പൊക്കെ ഉണ്ടാവും നമ്മളെ ഈ കണർന്ന് വെള്ളം മുക്കുമ്പോ അരിച്ചാൻ വണ്ടി കൊണ്ടോവ്ന്ന് അരിപ്പുണ്ടാവലേ അതൊക്കെ പൗതി ആയിലിണ്ടാവും ഓരോ വീട്ട്ത്തത് ഞങ്ങള് മൂന്ന് പേ
പാത്ര എത്രകളോ ആ ആഹ് അങ്ങനെ എല്ലാരെ ഓരി ഇണ്ടാവും ഇടല്
ആ എല്ലാരും ഒരു റാഷം പാനി വീണിണ് പിന്നെ അ ക്കാണങ്കി പിന്നെ അടുത്ത പ്രാശ്യം കിണറ നന്നാക്കണ്ടേ ഉ
ഏതായാലും ഇങ്ങനൊക്കെയ അ ഞങ്ങക്ക് കിണറന്നെയാണ് എനിക്ക് വെള്ള ഇണ്ടാവും പക്ഷെ ആ വെള്ളം എന്താണ് ഇപ്പ്രാശം കുറച് കുറവായിരുന്നു
ഇപ്പൊക്കെ കിണത്ത വള്ളത്തൊക്കെ നോക്കിയാലും ഇങ്ങോട്ട് നല്ല കുടിച്ചിങ്ങോട് ആസ്വദിക്കും
അയ് അതന്നമ്മേന്നല്ല മേലത്തിയും ചെയ്തിന് വെള്ളം എല്ലാം വെള്ളം ഉണ്ടാനു ആ ആഹ് അതന്നെ ഇവിടെ എന്ത സെൽമാനത്ത വേള്ളതിക്കെന്നെ കുഴിക്ക വീട്ട കുഴി വ
ആ ഏ ഇങ്ങള് റൈ ഇല്ലേ ക്ലിയർ ആവില്ലേ കുറച്ച് ഇതാവണ്ട്
ഇടക്ക് എടക്ക്ന്നൊരി ഇതുണ്ട് ഞപ്പൊ മേലൊക്കെറീ വൈഫയി ഫോ ഡാറ്റ മൊബൈൽ ഡാറ്റ കിട്ട്ണില്ല അല്ലന്ന് കഴിഞ്ഞിട്ടൊന്നുംല്ല പക്ഷെ പക്ഷ വൈഫൈത്താണ് ക്ഷെ വൈഫൈ ഇപ്പൊ ഒരു സ്ഥലത്ത് ഞാൻമെല്ലെ കേറിയാത അപ്പൊ അവിടെയി
ആ ആ അത്ണ്ടാവില്ല ഇൻ്റതും അങ്ങനെന്നെ വൈ വൈഫയാ വീട്ടില് എന്നിട്ട് ശു ലിവിങ്ൽ ഇരിക്കണം പിന്നെ അടുകളയിലേക്കും കിട്ടൂല ലാ
ഇല്ല ആ
അത് ഞങ്ങൾ പുറത്താ കണക്ഷൻ കൊടുത്തത് അപ്പുറത്ത് തറവാട്ട കൂടി കിട്ടാൻ വേണ്ടീട്ട് ക്ക് രണ്ട് വീട്ട്ക്കും കിട്ടാത്ത കൊലത്തിലായിണ് ഇപ്പ ഇഞ്ഞാ അവുത്ക്കന്നെ ആക്കണം
ആഹ് ആ പിന്നെ വേറെന്താന്നാല്
ആ എന്നാ ശരിട്ടോ
ആ എന്ന ശരി